ഹലോ ഹലോ എന്താ പരിപാടി ആഹ കേൾക്കാം എന്താ പരിപാടി
പരിപാടിയൊന്നും ഇല്ല ഞാനിപ്പോ ന്യൂസ് ഒന്ന് കാണുമായിരുന്നു നമ്മുടെ സൗണ്ട് ഞാൻ ഫുള്ള് വെച്ചിട്ടുണ്ടല്ലോ
ആഹ് ഒരു സൗണ്ടിന്റെ കുറവ് ഇനി ന്റെ ഫോണിന്റെ കുഴപ്പാണോന്നും അറിയില്ല
ഫോണിന്റെ കുഴപ്പായിരിക്കും ചിലപ്പോ അല്ല ന്യൂസ് ഒന്നും കാണു എന്തായി ഈ രാഷ്ട്രീയത്തിന്റെ അവിടെന്ന് കണ്ടൊണ്ടിരിക്കുവായിരുന്നു എന്തൊക്കെയുണ്ട്
പക്ഷെ നല്ലതന്നെ സുഖായിട്ട് പോണേ വൈകുന്നേരയില്ലേ ആഹ് മഴപ്പ ഒന്ന് പോയി മഴ പെയ്ത് നല്ല ഇടിമഴയായിരുന്നു അതൊക്കെ ചോർന്ന് നല്ല ഇതന്നെ
ഓഫ് ഇവിടെ ഭയങ്കര ചൂട് ഇന്ന് പെയ്തില്ല
അതെയോ ആഹ് ഇവിടെ നല്ല മഴെയ്തിട്ടോ ഷാറ് മഴെയ്തു സൂപ്പർയിരുനു
ആഹ് എവിടെ സ്ഥലംവിടയാ
അതെയോ എന്താ പറയാ മക്കളൊക്കെ ഉറങ്ങിട്ട് ഇതുവരെ എണീട്ടിട്ടില്ല നല്ല മഴയായിട്ട് നല്ല തണുപ്പായിട്ട് ആഹ
ആഹ്
ആഹ ഫോണിനെ നല്ല ഇത്ണ്ട് ട്ടോ സൗണ്ട് കുറവുണ്ടെ
സൗണ്ട് കേൾക്ക്ണില്ല എനിക്ക് എനിക്ക് ശബ്ദം കുറവായിട്ടാണ് കേൾക്ക്ന്നത് പക്ഷേ ഞാനെ എൻ്റെ ഫുൾ സൗണ്ടാണ് ഞാൻ വെച്ചിരിക്ക്ന്നതെ
ആഹ് അതന്ത കൊഴപ്പണ്ടവും വേണമെങ്കിൽ പിന്നെ സ്കൂളൊക്കെ തോറക്ക് ക്ക്നായില്ലേ ട്രിപ്പ ഒക്കെ പോയോ
ആഹ് ട്രിപ്പ് പോവാനായിട്ട് ഞാൻ ഈ ഇടക്ക് ഇവിടെ ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട് അവിടെ വെറുതെ കാണാൻ വേണ്ടി പോയി ഒരു നല്ല ഭംഗിയാണ്ത് കാണാൻ വേണ്ടി അവിടെ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി പോണം ഇപ്പം പാടത്തൊക്കെ വെള്ളം കയറിയിട്ടിരിക്കുകയൊക്കെയാണെിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി എവിടെ പോയി ട്രിപ്പി എവിടെലും പോയോ
അതെ ഞങ്ങള് വയനാടൊക്കെ പോയി അതുപോലെ എറണാകുളം
ഓഹ്
ആഹ് അങ്ങനെ പോയി പോന്നു
ആഹ് വയനാട് വയനാട് എങ്ങനെയ്ണ്ട് നല്ലതല്ലേ
നല്ല നല്ലതാട്ടോ നല്ല ഇപ്പൊ ഈ ചൂടത്ത് പറ്റിയ ഈ കാലാവസ്ഥ അവിടെ ഇപ്പ ഞങ്ങള് പോയന്ന് ഉം ചൂട് കുറവാ അവിടെ
പോണംന്നുണ്ട് വയനാട്
എന്റെ ഇവിടെ സംബന്ധിച്ചച്ച് ആവിടെ നോക്കുമ്പോ ചൂട് കുറവാട്ടോ
ചൂട് കുറവ ആഹ് അയ്യോ ഞങ്ങക്ക് ഇവിടെ ഭയങ്കരം ചൂടാ അത് ഇന്നിപ്പോ എനിക്കറിയത്തില്ല ഇത്രയും ചൂട്ന്താന്ന് സഹിക്കാൻ പറ്റണില്ല ഇന്നലെ എന്നാ രാത്രി നല്ല മഴ പെയ്തതാണെ
ഉം അത് നോക്കിട്ട് കാര്യല്ല അന്തരീക്ഷം ങ്ങട്ട് ത തണുക്കാന
ത തണുക്കുന്നില്ല ശരിയാണ് അതിനരു അടി പ്പിച്ചൊരു അഞ്ചാറ് ദിവസം എന്നും മഴ പെയ്യണം എപ്പോഴും ചെറുതായിട്ടാണെങ്കിലും പെയ്തൊണ്ടേയിരുന്നെന്നാൽ ഒന്ന് തണുക്കും
ഉം അല്ല ആലപ്പുഴ ഏതടാ ആസ്ഥലം ഏതാ സൺസെറ്റ് കാ
ഓഹ് ആ സ്ഥലത്തിന്റെ പേരാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയല്ലൊ. ദൈവം ഇവിടെ അടുത്താണേ ആ
നല്ല രസല്ല സ്ഥലാ കാണാ എങ്ങനെ
വെറുതെ ഒരു പ്രകൃതി ഭംഗി എന്നുള്ളതേള്ളു. അതുവഴി ഇങ്ങനെ ഒരു ബെസ്സൊക്കെ ബസി ഇങ്ങനെ ഈ ഒരു റോഡിൽ കൂടെ കടന്ന് അപ്പറേ ഇപ്പറേം വെള്ളവായിട്ട് തോന്നും. പാട വാണ് ആക്ച്വലി ആ പാടത്തിന്റെ പാടത്തിപ്പം വെള്ളം കേറ്റിയിട്ടിരിക്ക്വ. അന്നിട്ട് ബസ്സ് ഇ കെ എസ് ആർ ടി സിയുടെ ബസ്സ് പോകുന്ന്ണ്ട്. ആ ബസ്സ് പോകു അ ആ വഴി ഇങ്ങനെ അം ബെസ് ആ വഴി കൂടെ മാത്രം. വഴി മാത്രം നടുക്കൂടെ ഇങ്ങനെ നല്ല ഭംഗ്യാട്ടൊ കാണാൻ വേണ്ടി. അപ്പൊ അവടെ സ സൺസെറ്റൊക്കെ സൺസെറ്റും സൺറൈസും ഒക്കെ വരുമ്പോഴത്തേക്കിന് ആ സമയത്ത് അവിടെ പോയി നിന്നാ നല്ല ഭംഗ്യ സ്ഥലത്തിൻ്റെ പേരാണെങ്കില് എൻ്റെ ഈ അടുത്തെടയ്ക്കാണ് ഞാൻ പോയത് ഒരു തീർച്ചയായിട്ടും പറയാ. ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടൊള്ളു പോയിട്ട് ഏഹ്.
അതേയൊ. ആ ആലപ്പുഴ നല്ല ഹൗസ് ബോട്ടൊക്കെ ഇണ്ടല്ലോ.
ഉണ്ടുണ്ട്.
അവിടെ ആ ഇങ്ങള് പോയെ
ഔ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട്. ഹൗസ് ബോട്ടിനേക്കാളും ഇപ്പോ കെ എസ് ആർടി ഇതിന്റെ ഉണ്ടെല്ലൊ കേരള സ്റ്റേറ്റ് വാട്ടർ സർവീസ് ഇതുണ്ട്. ട്രാൻസ്പോർട്ട്ണ്ട്. അതിനകത്ത് ആകുമ്പം ഹൗസ് ബോട്ടിനാകുമ്പം കൊറേ കാശാവൊല്ലോ.
നാല്ല വേശൊ
പക്ഷെ നമുക്ക് സു ഒക്കായിട്ട് പോയി വരാ അതിനു ഉണ്ട് കെട്ടൊ. ഇതുപോലെ രാവിലെ പോയി നമുക്ക് വൈന്നേരാവുമ്പ തിരിച്ച് വരാൻ പറ്റു ഒരു പത്തര പതിനൊന്ന് മണിക്ക് പോയെന്നാൽ വൈന്നേരം. നാലു മണി അഞ്ച് മണിയൊക്കെ കഴിയുമ്പം തിരിച്ചെത്തും. ആ അവർ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ ആലപ്പുഴേന്ന് കേറി പിന്നെ കുമരകൊക്കെ കാണിച്ച്. പാതിരാമണല് വഴി പോയി തിരിച്ച് തിരിച്ച് ഇവടെ വെരു. അപ്പം മൂന്ന് ഇത് കാണിക്കും. കായലും ഇതു വായിട്ടൊക്കെ നദിയായിട്ട് ഇതെക്കെ പമ്പ നദിം വേമ്പര ഇതാണ്ട് കായല്ലും ഇത്. മറ്റെ ഒ മറ്റെ ആറ് ഈ വള്ളം കളിയുടെ ഒക്കെ ഇതുണ്ടല്ലൊ. അതുവല്ല അവിടെ ക്കു ഇങ്ങനെ കറങ്ങി ഹൗസ് ബോട്ടുകള് ഇങ്ങനെ നെരത്തി ഇട്ടിരിക്കുന്നു. ന്നതും എല്ലാം കാണിക്കും. നല്ല ഭംഗ്യ കാണാനായിട്ട്. അപ്പൊ അതിന് നമ്മള് അവിത്തയ്ൽ ഇരുന്ന് പോയി തിരിച്ചു വരാ. നല്ല രസവായിരുന്നു കെട്ടാ ഞാൻ ഒരു പ്രാവശ്യം പോയി.
ആ
ഹൗസ് ബോട്ടേല്ലും പോയിട്ടുണ്ട്. ആ ഹൗസ് ബോട്ടേലാവുമ്പം നമ്മള് നമ്മളൊക്കെ മാത്രേ കാണൊള്ളൂ ഇത്ര പേര് പോകുന്ന മാത്രം മറ്റേതായാലാവുമ്പം എല്ലാവരും കാണും. എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് കേറാവുന്ന രീതിയില്.
ആ അതാ റേയ്റ്റും കൊറവേക്കും. സാധാരണക്കാർക്ക് പറ്റ് ആഹ് അപ്പൊ ഫുഡൊക്കെ ഇണ്ടാവൊ അയ്ല്.
ഫുഡ് അത് കുടുംബശ്രീടെ ഫുഡ് അവ്ത്തല് തരും അതിന് വേറെ കാശ് കൊടുക്കണം പക്ഷേ അതു കൊണ്ട് കുടുംബശ്രീ അവര് കൊർച്ചു പേര് വന്ന് അവരവ്ത്തെ തന്നെ നമുക്ക് ഫുഡ് തരും എടക്ക് പാതിരാ മണൽല് ഒന്നറങ്ങും
ആ പാതിര മണല് പർഞ്ഞ സിനിമയല്ലേ അങ്ങനെ എന്ദോ ഒര് സിനിമയില്ലേ
പാതിരാ മണൽന്റെ ഒള്ളതുണ്ട് പാതിരാ മണൽന്നൊരു സിൻമ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ
ആ അവ്ടെ എവ്ട്ന്നോ ഷൂട്ട് ചെയ്ത ഇണ്ട് തോന്ന്ണ്ട്
അവടെ ഇണ്ട് അവടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്
ആ ആ ഷൂട്ടിംഗ് പ്ലേസ് തന്നെൺള്ളെ ലെ നല്ല ഭംഗിയാൻ ള്ളോ അവ്ടെ കാണാൻ ആ
കാലെന്തായിട്ട് വരത്തില്ലേ ചെറിയൊരു ദ്വീപാണ് ആ ഇതിനടക്ക്ള്ളെ കായൽന് ന
ആ ആ ആ
അങ്ങനെ അതു അല്ലാം കണ്ടു ന
ഞാന് ഞാന് അവ്ടെ കണ്ട് ഇല്ല ഇന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പർഞ്ട്ടോ ഓലോക്ക പോയി പിന്നേർ അങ്ങനെ ഹൗസ് ബോട്ടക്ക ഇട്ത്ത്
ആ ഹൗസ് ബോട്ടില് ആ ഹൗസ് ബോട്ടിലും പോവാണെ നമ്മള് മാത്ര ആയിട്ട് നമുക്ക് അവ്ത്തെ തന്നെ ഫുഡും എല്ലാപ്പം ആ എല്ലാത്തിനും കൂടെ ചേർത്ത്ള്ള പേയ്മെന്റ് ഞങ്ങള് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഹൗസ് ബോട്ട്ല്
ആ നൽ
ഇത്പ്പോ നല്ല റേറ്റ് ആയിണ് ഇത്പ്പ ഇത് കേട്ടപ്പം ജസ് റ്റൊന്ന് പോയി വരാൻ രാവിലെ പോയി വൈന്നേരം എത്തുവല്ലോ ന്ന് വിചാരിച് അങ്ങനെ ഒന്ന് പോയി നോക്കിതാ കൊള്ളായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട് എനിക്ക് അവ്ത്തെലുള്ള ആ ഒരു ആളാണെങ്കിലും പുള്ളി എല്ലാം ക്ലീയറായിട്ട് ഡീറ്റെൽ ആയിട്ട് പർഞ്ഞു തരുവേ അപ്പം നമുക്ക് ഒത്തിരി ചരിത്രം പോലെ ചരിത്രം പറഞ്ഞു തരുന്ന പോലെ നല്ല കഥ പറയ് ന്നതു പോലെ നല്ല ഭംഗിയായിട്ട് പറഞ് തരും മൻസിലാക്കാൻ കറക്റ്റ്
ആ നെക്സ്റ്റ് ടൈമ് ഇനി ഇനി സ് അട്ത്ത പ്രാവശ്യം നോക്കട്ടെ ആലപ്പുഴ ഞങ്ങളീ പ്രാവശ്യം പർ ഞ്ഞിനി ട്ടോ പക്ഷെ അപ്പൊ അവ്ട്ക്കാവുമ്പോ രണ്ട് ദിവസ ഫാമിലി മുഴുവ എല്ലാരും പാടെ പോയിനിയെ അപ്പൊ അവ് യാത്ര ഓലെ ഇവട്ത്തെ പ്ലേസ് ഒക്ക കണ്ട് വരുമ്പ രണ്ട് രണ്ടര ദിവസത്തെ യാത്ര ഇണ്ടാവും കാണല് ഒക്ക പാട അപ്പ എല്ലാരും പാട ആവുമ്പ നമുക്ക് നടക്കൂലല്ലോ പ്രായ ഇള്ളോലും പ്രായ ഇല്ലാത്തൊലൊക്കെ ഇണ്ടാവൂലേ ആ അപ്പ അങ്ങനെ നിന്ന് ഇഞ് ഞങ്ങളു തനിയെ അങ്ങനെ ഫാമിലി ഞങ്ങള ഫാമിലിയായിട്ട് പോവുമ്പോ എൻക്കി പർഞ്ഞോക്കണം കാണാൻ ഇഷ്ട ഒര് ഇഷ്ടപ്പെട്ട ഒര് പ്ലെയ്സ് ആണ് ആലപ്പുഴ ഭാഗം
ആ ഹൗസ് ബോട്ടുകളൊക്ക ഒരു പത്തായിരം എന്തു മാത്രം ഹൗസ് ബോട്ടാന്നറിയോ നേരത്തിയിട്ടിരിക്കുന്ന ക്ക അവരിങ്ങനെ കാണിക്കും ഒരുപാട് പഴയ കാര്യങ്ങളും ക്ക് കഥകള് ഇങനെ പറഞ് പറഞ്ഞ് പറഞ്ഞ് ആ നല്ല ഭം നല്ല രസായിട്ട് പോയിട്ട് വന്നു കേട്ടാ നമ്മളാ സമയം പോവുന്ന അറിയേയില്ല
ആ അതെ നല്ല രസേരിക്കും ലെ
ആ രസായിട്ട് പോയിട്ട് വന്ന്
ഉം അത് ആസ്വദിക്കെന്നെ വാണം
ആ
പർയ്നേ കാട്ടിലും പക്ഷെ ങ്ങളെ സംസാരത്തിലൂടെ ഞാൻ അവടൊക്കെ കണ്ടാതി തോന്നാ ഇൻക്ക് അങ്ങനെ ഒരു ഫീലിങ് നല്ലെ ആള്കള് ക്ലിയറാക്കി തന്നതിൽ
ഇനി എപ്പളേലും വിളിക്കുമ്പോ ഞാൻ മറ്റ മറ്റേ ആ കണ്ട സ്ഥലത്തിൻ്റെ പേരും കൂടെ കൃത്യമായിട്ട് ഓർത്തിരുന്ന് പറയാ
ആ പറയണം തീർച്ചയായിട്ടും ആ അപ്പൊ നോട്ടെയ്ത് വെക്ക സ്ഥലം ഇനി വെരുമ്പോ അവടെന്നെ കാണ്ണം ന്ന്ള്ളത് ആ നമ്മക്ക് നോ അവടൊക്കെ പോയി കാണ്ണം
കാണണം ശെരിക്കും അത് പിള്ളേർക്കൊ ക്ക്യാണെങ്കിലുണ്ടല്ലോ അതുവഴി നടന്ന് പോവാൻ പിള്ളാർക്കൊക്കങ് ഇഷ്ടപ്പെടും
ആ
അവർക്ക് അയ്നാത്ത് അവടെ കൂടെ നടന്ന് പോവാൻ ആ അപ്പറ ഇപ്പറേ വെള്ളവായി ന്റെ നടുക്കൂടെ ഒരു ചെറിയ വഴിം ബെസ്സും ഒക്കെ പോം നല്ല ഭംഗിയാ കാണാൻ അയ്ന്റെടക്കൊരു ഒരു തുണ്ട് ഒരു ചെറിയൊരു ചായക്കട ചായക്കടയല്ലാ ഒരു ഹോട്ടലാണ് പക്ഷെ കുഞ്യതാണ്
ആ ആ ആ അത് ശെരി നല്ല അറ്റ്മോസ്ഫിയർ ചായൊക്കെ കുടിക്കാൻ പറ്റ്യേത്
പറ്റി ആ അവടെ എല്ലാം കിട്ടും കേട്ടോ ഫുഡ് രാവിലെ ഉച്ചക്കും വൈകിട്ടും എല്ലാം എല്ലാം ഫുഡും കിട്ടും
ഇൻസ്റ്റേലൊക്കെ നല്ലറീലായിട്ട് വന്ന പ്ലെസെന്നേക്കും
ആ ആയിരിക്കണം എനിക്കും ഇടായിരുന്നു അല്ലേ എനിക്കുടാര്ന്നല്ലേ
ആഹ് അവടെ വരെ പോയിട്ടത്
അങ്ങനെ ഞാനെട്ത്തില്ല
അതെയോ കൊഴപ്പല്ല ഇനിം പോകുമ്പോ ഇട്ത്താതിയല്ലോ ടൈമ്ണ്ടല്ലോ
തീർച്ചയായിട്ടും എട്ത്തിട
നല്ല ഡീപ്പായിട്ട് എടുത്തോണ്ടെന്നാ എല്ലാർക്കറേഞ്ചെയ്യാ
എല്ലാവർക്കും പോവാം ഉം
ആ ഒരാള് പോയി അവ്ട്ത്തതർഞ് നമ്മളിങ്ങനെ വീഡിയോസും തൊക്കെ വിടുമ്പളാണ് ബാക്കിള്ളോര്ക്ക് പിന്നൊര്ത്ണ്ടാവ അവടൊന്ന് കാണ്ണം കാണ്ണം ന്ന്ള്ളെ ഒരിത്ണ്ടാവ ആ അപ്പൊ മ്മള് പിന്നെ അവടെ തേടി പിടിച്ച് പോം
തേടി പിടിച്ച് പോം ഒരുപാട് ആള്ണ്ടാർന്ന് കേട്ടോ ഞങ്ങളവടെ ചെല്ലുമ്പഴാണേലും
ആ ന്നാ പിന്നെ റീലൊക്കെ എത്തിണ്ടാവും ഒരാൾതല്ലല്ലോ നമ്മക്ക് നമ്മളെ സ് ആ
അതുകൊണ്ട് ഒരുപാട് ആളുണ്ടാര്ന്നു അവിടങ്ങളിലൊള്ള ആൾക്കാര് പോലും വൈകുന്നേരൊക്കെ ആകുമ്പോ അതുവഴി എറങ്ങി അങ് നടക്കും
നല്ല കാറ്റുണ്ടാവും വാണെങ്കി അപ്പം നല്ല രസണ്ടാവും അതാണല്ലോ വേണ്ടേ
ആ അത് തന്നെ അങ്ങനെ ഇരിക്ക്ന്ന് വയനാട് പോയി കണ്ടത് എന്തുവാ
വയനാട് ഞങ്ങള് ബാണാസുര ഡാമ് കണ്ട് അതുപോരെ പിന്നെ എന്നൂരില്ലേ അത് അതുപോലെ ഒരു വ്യൂ പോയിന്റ് കണ്ടേ അതീ പറഞ്ഞതിനേക്ക്‌ ഇ ആ പ്ളയിസിന്റെ പേര് ശരിക്കും എനിക്കറിയില്ല ഓർമ്മ കിട്ടുന്നില്ല അത് ഞാൻ ബസ് ഇറങ്ങിയിട്ട് അതായത് ടൂറിസ്റ്റ് ബസ് മീ റോഡിന്റെ ആടെ നിർത്തുള്ളൂ പിന്നെ ഞാൻ വിചാരിച് ചെറിയ പോക്ക റോഡിലൂടെ നടന്ന് പോകാം ആദിവാസികള് വീടുണ്ടാവലേ അതായത് ഉം അങ്ങനത്തെ ആഹ് അങ്ങനെ അവരൊക്കെ താമസി ന്ന അങ്ങനത്തെ ഒരു ഏരിയ പക്ഷെ നല്ലൊ രസം കിടിലം വ്യൂ പോയിന്റ്
ആഹ് കാടിന്റെടുത്തായിരിക്കുംല്ലേ
ആഹ് കൊർച്ച് അങ്ങനെ കാട്ന്ന് പറയറ്റില്ല ആഹ് അത്രകാട് ഇല്ലാവ്ടെ എന്നാലും കൊഴപ്പല്ല പക്ഷെ നല്ല ആൾക്കാരാവിടുത്തെ നല്ല ആൾക്കാര്പോലെ പെരുമാറ്റൊക്കെ സൂപ്പറാൾക്കാര് അതേപോലെ അവ്ട്ത്തെ വ്യൂ പോയൻ്റ് കുന്നാണ് ആഹ് കുന്നിന്റെ മോൾന്ന് താഴത്ത് നോക്കുമ്പൊ ത താടാകാണ് ഐല് മീൻ വളർത്ത്ണതൊക്കെണ്ട് പക്ഷെ എന്ത് രസാറിയോ അവിടെ കാണാന് നല്ല കാറ്റ് ഞാൻ പറയാ വയനാട് ഇൻക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട സ്ഥല അതാ അവിടെ ഇര്ന്ന്ട്ട് എണീറ്റ് പോരാൻ തോന്ന്ണില്ല അത്രക്കും നല്ല കാറ്റ്
ആഹ്
സൂപ്പർ എന്ന ഞാൻ വിളിക്കാട്ടോ അതെ ആഹ് ഞാൻ വിളിക്കാട്ടോ
ഓക്കെ ശെരി ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ബൈ